ഹലോ കേക്കുന്നുണ്ടോ?
ആഹ്. കേക്കുന്നുണ്ട്. പറഞൊ.
മ്മ്ഹ്. ന്തെ എന്തൊക്കെണ് വിശേഷങ്ങൾ? എന്തൊക്കെ പരിപാടി?
നല്ല വിശേഷം സുഖായിട്ടിരിക്കുന്നു.
ഫുഡൊക്കെ കഴിച്ചോ?
ഓഹ്. ഫുഡൊക്കെ കഴിച്ചു.
എന്തായ്ര്ന്നു സ്പെഷ്യൽ?
സ്പെഷ്യൽ ആഹ് മീൻകറി, മീൻ വറുത്തതും.
ആഹ്.
മത്തി മേടിച്ചു. മത്തി.
മത്തി കറിയാ?
മത്തി കറിയും വെച്ചു മത്തി വറുക്കും ചെയ്ത്.
മ്മ്ഹ്. സൈഡായിട്ട് വേറെയൊന്നുല്ല?
സൈഡായിട്ട് വേറെ ഒന്നും ആക്കിയില്ലായിന്ന്.
ടൈമ് കിട്ടീലേ?
ആ ത് ടൈമ് കിട്ടാത്തല്ല ഒരു മടി. മീൻ കറിയും വറുത്തതു ണ്ടല്ലോ.
ആഹ്. ചെല ദിവസം മടി നമ്മളെ
അതെയതെ. മ്ഹ്. പിന്നെ ചെല ദിവസം എന്തെലൊക്കെ നല്ല ഫുഡ് ആക്കൂട്ടോ. വെറൈറ്റി ആയിട്ടൊക്കെന്തെങ്കിലും ഫുഡുകള് ഉണ്ടാക്കാൻ നോക്കും.
ആഹ് അതെ. ചെ ട്ടയ്മൊക്കെ ഇണ്ടെങ്കി സുഖാ നി വർക്കൊക്കെ കഴിഞ്ഞിട്ട് ഷീണിച്ച് വന്നാ നമുക്ക് പിന്നെ ഒന്നും ചെയ്യാൻ തോന്നൂല.
അതെ.
അതാണ് മെയിൻ. വർക്ക് വേണന്താനും വർക്ക് കഴിഞ്ഞു വന്ന ഒരു ക്ഷീണോ ആണ്.
ആന്നേ
മുന്നോട്ടുപോണെങ്കിൽ വർക്ക് ചെയ്തേ വറ്റൂ
ആം
വീട്ടിലെന്തേലും പെറ്റൊണ്ടോ
വീട്ടില് ഇവിടെയൊരു പൂച്ചയൊണ്ട്
കൊറെ കാലായിട്ടൊള്ളതാ
ആ ഹാ കൊറെ കായിട്ടുളയിട്ടില്ല കൊർച്ചാലായിട്ടൊള്ളൂ
ആആ പേരെന്താ കൊച്ചു പെറ്റിൻറ്റെ
അച്ചു
ആ ആരായിട്ടെ
അത് നമ്മള്ക്ക് വേറെ അച്ഛന്റെ അച്ഛന്റെ ഒരു ഫ്രണ്ട് തന്നെയാണേ അപ് അപ്പൊ അവരന്നെ ആദ്യം ഇട്ടതാണ് പിന്നെ നമ്മള് പേര് മാറ്റിയൊന്നുല്ലാ
ആ ഓക്കെ അവിടന്ന് അവര് തന്നതാണോ
ആ അവരുതന്നയാ അവിടെ കൊറേയില്ല അവരെന്തോ ഒന്നു മേടിച്ചതാണ് പിന്നെ അവർക്കു വേണ്ടാന്നുതോന്നി അങ്ങനെ എന്തോതായിട്ട് പിന്നെ അച്ഛന് വേണോന്ന് ചോദിച്ചപ്പോ പിന്നെ അച്ഛൻ വേണോന്ന് പറഞ്ഞു അപ്പോ കൊറച്ച് നാളത് പൂച്ച അവിടെ എന്റെ വീട്ടിലായിരുന്നു ഒണ്ടായിരുന്നത് ഇപ്പൊ ഞാനിങ്ങോട്ട് ട്ടേക്ക് എടുത്തോണ്ടുവന്നു എന്റെ കല്യാണം കഴിച്ച വീട്ടിലേയ്ക്ക്
ആ ആ സെറ്റായോ എന്നിട്ടവിടെ അച്ചു
ആ ഇവിടപ്പോ കൊറച്ചുനാളായി കൊഴപ്പൊന്നുല്ലാ പൂച്ചയല്ലേ എവിടെപോയാലും കെടന്നോളും ഓ
ആ ഇങ്ങനെ മേത്തുകേറുക അങ്ങനത്തെ പരിപാടി
ഇല്ല ഇല്ല അങ്ങനത്തെ പരിപാടി ഇല്ല ഇതുപേർഷ്യനാണ്
ആ പൊറത്തിന്ന് ആളുവന്നാലോ
ആ അങ്ങനെ ഒരു പ്രശ്നങ്ങളൊന്നുല്ലാ
ആ എനിക്കറിയാട്ടോ ഒരു പേർഷ്യൻ ക്യാറ്റിനെ ഒരുവീട്ടിലെ ആ വീട്ടില് ആ ചേച്ചിയും ഒരു ചേട്ടനും മാത്രേള്ളൂ വേറെ ആരും ഇല്ല അവരിങ്ങനെ കുഞ്ഞായിരിക്കുമ്പോ മുതലേ അതിനെ നോക്കി നോക്കി ആ അത് അതുസ്നേഹം കൊണ്ടായിരിക്കുട്ടോ അതിന് വേറെയാര് ഇവരു വേറെ ആരോടെങ്കിലും മിണ്ടുന്നതോ അവരെ ഏതേലും കുട്ടികളെ എടുക്കുന്നോ ഒന്നും ഇതിന് സഹിക്കൂല
ആണ്‌ ല്ലേ
ആ അവരിങ്ങനെ ആ പൂച്ചയും അവരും തന്നെയായതൊണ്ട് അതിനിങ്ങനെ കൊഞ്ചിച്ച് കൊഞ്ചിച്ച് ഇങ്ങനെ എന്താപറയാ നല്ല ഇതാക്കി വെച്ചിട്ട് നമ്മള് പൊറത്തുന്ന് ആരെങ്കിലൊക്കെ ചെല്ലുമ്പ അയിന് ഭയങ്കര ദേഷ്യാവും കുട്ടികളൊക്കെയാണ് ണെങ്കി വെറുതെ മാന്താനൊക്കെ നോക്കും ഒരുസങ്കടം ഒരു ഫ് ഫീലിംഗ്സ് ഇണ്ടാവൂലേ നമുക്കാണെങ്കിലും ഇണ്ടാവൂലേ നമ്മള് ഇഷ്ടപ്പെടുന്ന ഒരാള് വേറെ ആളെ കൊറച്ചും കൂടെ കെയർ ചെയ്യാന്ന് തോന്നുമ്പോ നമുക്ക്
സ്വപ്ന ആ അതെ അതെ അതെ അതുങ്ങക്കും ഉണ്ടല്ലോ ഫീലിംഗ്സ്
ആ അതുകൊണ്ട് ഞങ്ങള് ഒക്കെ പോകുമ്പോ അങ്ങോട്ട് കേറാനൊരു മടിയാ പേ മടിയല്ല പേടിയാ വല്ലോം ചെയ്താലോ എന്നുവിചാരിച്ചു
ആ പക്ഷെ പൊതുവേ ഈ പേർഷ്യൻ ക്യാറ്റ്സ് അങ്ങനെ ഏ അക്രമകാരികളല്ലാന്ന് തോന്നുന്നു
ആ ആ
ഇപ്പൊന്ന് ഇവിടൊള്ളവന് ഒരു കുഴപ്പോ അങ്ങനത്തെ കൊഴപ്പൊന്നുല്ലാ ചെൽപ്പത് പണ്ടുമുതലേയുള്ള ശീലമായിരിക്കും ഇവനിപ്പം അവിടുന്നുമാറി ഇവിടന്നും മാറി അങ്ങനെ ഇതിന് ഫുഡ് കഴിക്കണം ഒറങ്ങണം ഫുഡ് കഴിക്കണം ഒറങ്ങണം
ഹ് ഹ ഹ സ്പെഷ്യൽ ഫുഡുകളൊക്കെയാണോ
ഞാന് മേടിച്ചുകൊടുക്കും എടക്ക് പൈസയുള്ളപ്പോ പിന്നെ എപ്പോഴൊന്നും നമ്മുക്ക് നടക്കൂല ഒരുകിലോ ഫുഡിന് ഇരുന്നൂറ്റി മുന്നൂറുരൂപ എങ്ങാനാണ് വരുന്നത്
ട്രൈവർന് ഫുഡിന് വയങ്കര വെലയാലേ
ആഹ് എപ്പഴും മേടിച്ചൊട്ക്കല് നടക്കൂല
പിന്നെ തേപോലെ മീനൊക്കെ മേടിക്യുന്ന സമയത്തും തല മാറ്റി പറ്റിച്ച് ഇച്ചിരി ഉപ്പും മഞ്ഞപ്പൊടി ഇട്ടിട്ട് പറ്റിച്ച് കൊർച്ച് നാളത്തേ പിന്നെ അതുണ്ടാവും നല്ല വറ്ത്ത പോലെ മൊരിച്ചാക്കി കൊടുക്കും
ആഹ് അതൊക്കെ നമ്മ്ടെ നോർമൽ ഫുഡൊക്കെ കഴിച്ചോളൂല്ലേ ആണോ ഹ്
പിന്നെ വെശക്കുമ്പങ്ങ് കഴിക്യും
വേറെ വഴിയില്ലാല്ലോ
അതെ കബറിൻ്റെഒച്ചകേട്ടാപാഞ്ഞ് വരും
ആണോ
ഉം
പിന്നെ ഈ ഒരടയ്ക്ക് മുതലാന്ന് തോന്ന്ന്നല്ലേഇങ്ങൻത്തേ ക്യാൻ്റെളൊക്കെ ഇറിങ്ങി
അതെ അതെ കൊറഷായിട്ടൊള്ളൂ
ആഹ് ആദ്യൊക്കെ നമ്മള നോർമൽ അല്ലായിരുന്നു ഈ ഇടക്ക് മുതലാണ്
എന്നിട്ട്ലാബ്ണ്ടാരന്നു അതൊര് രണ്ട് മാസം മുന്നേ അ് മരിച്ചുപോയി
അം
ഹലോ ആഹ് ഇപ്പ കേക്ക്ന്ന്ണ്ട് ഇവിടെ ലാബുണ്ടാര്ന്നേ
ആഹ്
അതൊരന്നര മാസം മുന്നേ ചത്തോയി
ഔഎന്ത് പറ്റ്യോതാ
അത് പ്രായായി പിന്നെന്തച്ട്ട്ണ്ടങ്കില് കഴിഞ്ഞ മഴ കാലത്ത് അയ്ൻ്റെ കൂട് പോയാര്ന്നേ പിന്നെ നമുക്കൊരു കൂട് സെ റ്റാക്കി കൊട്ക്കാമ്പറ്റിലപ്പഈ പിന്നെ അടുക്കളത്തിന്റെല്ക്കേറ്ന്നു കടന്നോണ്ടിര്ന്നെ കെട്ടിയിട്ടതവ്ടെ ര്ന്നു
ഓഹോ
അപ്പൊ അതിൻ്റേതായ ബുദ്ധിമുട്ട്ള് പിന്നെന്നായ് എപ്പഴും നനവും ഈ അ ത്തിണ്ണലാതുകൊണ്ടേ തണുപ്പടിച്ചിട്ടാ ന്ന് തോന്ന്ന്നത് കാല്ക്ക വേദനേം കാര്യങ്ങൾ ക്കെറ്റഅങ്ങനെ കൊർച്ച് ഇഷ്യൂസ് ആഹ് കൂടണ്ടാര്ന്നതാണ് ഒൾക്ക്
ഉം അപ്പൊരു സങ്കടായികാണുല്ലേ
അതെ അതെ കാം നല്ല ലാഭര്ന്നു
ആണോ കൊടുത്ത്നെ ന്നെ കുട്യേള്
ചേക്ക മൊത്തഇങ്ങനെ ഷർദി ക്യ ഫുഡ് വെള്ളം വരെ കുടിക്യന്ന ഷർദ്ദിക്യുയാര്ന്നു അങ്ങൻത്തൊര അവസ്ഥേലാര്ന്നു പിന്നെ വിയാർച്ചു ശ്ര ച ത്താ മതീന്ന്ള്ളൊരുത് നമുക്ക് തോന്നി
ഓഹോ
കാണിച്ചില്ല നമ്മള് ള്ള നമ്മളൊരു റിലേറ്റീവ് ഈ വെറ്റിനറീ
ഡോക്ട്രാണ്
ഓ ഓ
അപ്പൊ ആള് പ്രിസ്ക്രൈബീത് ഫുഡൊക് ഏത് മരുന്നൊക്കെ മേടിച്ച് കൊട്ത്താര്ന്നു
ആഹ് ഇന്നട്ട് കൊറവ് ഇണ്ടായില്ലലെ
രായിസായി
ആഹ് പ്രായ ആയി കാണും
ഉം
ഉം ഉം വേറെ എന്തെങ്കിലൊക്കെ ഇത്ണ്ടായിരുന്നോ
ഇ ഇല്ല ഇല്ല വേറെൊന്നുല്ല
ഏത് രണ്ടെണം കിളികളെ ഒന്നും വളർത്തിയിട്ടില്ല
ഇല്ല. കിളികളെ ഒന്നും ഇവിടെ ആദ്യം ഉണ്ടായിരുന്നു ഇല്ലാന്ന് തോന്നു ഉം ആഹ് കല്യാണം കഴിഞ്ഞു വന്ന സമയത്തൊന്നും ഉണ്ടാവുന്നില്ല ഉം പട്ടി മാത്രം ഇണ്ടായിരുന്നു. എന്റെ വീട്ടിലാണെങ്കിലും ആ പട്ടി പണ്ട് മുതലേ ഈ പട്ടിയും പൂച്ചയൊക്കെ തന്ന്യെ ഒള്ളു പിന്നെ ആട്
ആടൊക്കെ ഇണ്ടായിരുന്നോ
ഓ എൻ്റെ വീട്ടിലിഷ്ടം പോലെ ആടുണ്ടായിരുന്നു. ഒരിടയ്ക്കൊരു പത്ത് പതിനഞ്ച് ആടൊക്കെ ഉണ്ടായിരുന്നു.
കട്ട് അവരെ വീട്ടിൽ തന്നെയായിരുന്നു
ആ വീട്ടിൽ തന്നെ വല്ല്യ നീളത്തിൽ കൂടുണ്ടാക്കിയിട്ട്
ആഹ് ആഹ്
അങ്ങ് എല്ലാത്തിനും അങ്ങ് ഒരുമിച്ചങ്ങ് ഉള്ളിലേക്കങ് കേറ്റ്വോയിരുന്നു അത് അമ്മ അമ്മമ്മമാരായി അങ്ങനെ മുത്തശ്ശികളായി അങ്ങനെങ്ങനെ ഇതായിട്ട് വന്ന്
അയില് ലാഭം ഉണ്ടായിരുന്നോ
ഇല്ല ഇല്ല
ഇല്ലല്ല അങ്ങനെ കൊടുത്ത് ഒഴിവാക്കിയാണ്.
ആഹ് കൊടുത്ത് ഒഴിവാക്കി കൊടുത്ത് ഒഴിവാക്കാൻ കാര്ണം ചോദിച്ചിട്ണ്ടെങ്കില് വീട്ടില് പിന്നെ ലാസ് റ്റം ലാസ്റ്റ് വന്നപ്പൊ കൊട്ത്ത് ഇപ്പെത്തേക്കു ഒരു ആട് മാത്രം ഉണ്ടായിരുന്നേ ആ സമയത്ത് ഞാന് ഏഹ് ഏഹ് ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കാ എട്ടിലോ ഒമ്പലോ അങ്ങാനും പഠിക്ക അപ്പൊ ആഹ് സ സമയത്ത് ഏഹ് അമ്മ വീട്ടിലില്ല. അമ്മ ഞായറാഴ്ച കുടുംബശ്രീക്കോ എന്തിനോ പോയേക്കുവായിരുന്നു അപ്പോ ആടിനെ ആടു ഉണ്ടായിരുന്നു. പട്ടി ഉണ്ടായിരുന്നു. പൂച്ചയുണ്ടായിരുന്നു. അപ്പൊ ഈ ആ ആ പ പട്ടീനെ നമ്മൾ രാവിലെ കൂട്ട്ന്ന് അയച്ചിട്ട് തൊട്ട് മുന്നില് കൗങ്ങുന്തോട്ടം നമ്മളെ കൗങ്ങുന്തോട്ടാണ് അപ്പൊ കൗങ്ങുന്തോട്ട ത്തിലേക്ക് കയർ നീങ്ങി അതായത് രണ്ട് കവുങ്ങുകൾ തമ്മിൽ ഒരു കമ്പി ഇട്ടിട്ട് ആ കമ്പീല് നടൂല് ഈ പട്ടീൻ്റെ വള് കയറി കെട്ടിട്ട് പട്ടിയെ ആ കമ്പികൂട് അങ്ങനങ്ങ് ദൂരേക്ക് അങ്ങനെ പോവാ ചെയ്യാ
ഓ ഇങ്ങനെ അയച്ചു വി
അങ്ങനെയായിരുന്ന്. ആ അഴച ആഹ് അഴ്ച് വിട്ട പോലെ അങ്ങനെയായിരുന്ന് ഉണ്ടായിരുന്ന അപ്പൊ അങ്ങനെ കെട്ടിക്കൊണ്ടിരിക്കുന്നു അവന്റെ അടുത്ത് തന്നെയായിരുന്നു നമ്മൾ ആടിനെയും കെട്ടിക്കൊണ്ടിരുന്നത് ട്ടോ അവൻ നോക്കിക്കോളും ആഹ് അപ്പൊ ആഹ് ഇങ്ങനെ കെട്ടി കെട്ടിയിട്ടേക്ക്വാരുന്നു. ഇപ്പോ നോക്കുമ്പോണ്ട്. അമ്മ കുടുംബശ്രീക്ക് പോയതാണ്. ഇപ്പ ഞാനും എന്റെ ചേചി മാത്ര ഉണ്ടായിരൊന്നുള്ളൂ അങ്ങനെ നിക്കുന്ന സമയത്ത് അങ്ങനെ ഒരു പട്ടി അയില്ലേ ഇങ്ങനെ വന്നു അപ്പോ പട്ടി അയിലേ വന്നിട്ട് വേറൊരു പട്ടി പട്ടി അയിലേ ഇങ്ങനെ വന്നിട്ട് നമ്മളെ ആടിനെ ഇങ്ങനെ ചുറ്റുന്നുണ്ടായിരുന്നു
ആഹ്
കടിച്ചൊന്നുല്ല ചുറ്റുന്നെ നമ്മള് കണ്ടൊള്ളു അപ്പോത്തി ക്കും കണ്ടിട്ട് ഞങ്ങൾ വേഗം അ അപ്പൊ പട്ടി ങ്ങനെ കൊരച്ചു അവനിങ്ങനെ കൊരയ്ക്കുന്നെ കണ്ടപ്പോൾ ഞങ്ങള് പൊറ ത്തെർങ്ങ്യോക്ക്യപ്പളാണ് പട്ടിനെ കാണുന്നത് അങ്ങനെ ഈ പട്ടിനെ നമ്മള് ഓടിച്ചു ഓടിച്ചഴിഞ്ഞിട്ട് പിന്നെ കൊഴപ്പൊന്നുല്ല അത് കഴിഞ്ഞിട്ട് പിന്നെ ഏഹ് പിറ്റ് അന്നമ്മ കുടുംബശ്രീ കഴിഞ്ഞ് വെരുമ്പോ കൊറേ ബംമ്പിളി മൂസൊണ്ടായിരുന്നതിന് അപ്പ കൊണ്ടന്നപ്പോ കെറേ ഞങ്ങള് കഴി ച്ചു കൊറേ ണ്ടാക്കി ക്കെറേ ലാസ്റ്റ് ആടിനിട്ട് കൊടുത്തു അവളാണെങ്കി നല്ലോണ്ണം ഇരുന്ന്ട്ട് കഴിച്ചുട്ടോ കഴിച്ചയിഞ്ഞ് കൊറച്ച് കയ്ഞ്ഞപ്പഴത്തേക്ക് ഇവക്കങ്ങെളെകി പേ എളകി പേ പട്ടിയേര്ന്നു അല്ല
ഓഹ് അങ്ങനെയാ
പേപ്പട്ടിയാന്നു ന്നട്ട് ലാസ്റ്റ് അതിനെ ഒരു ചേട്ടവന്ന്ട്ട് തല്ലിക്കൊന്നു പേയെളെകീട്ടൊന്നും ചെയ്യാൻ പറ്റാണ്ടായി. ഏഹ് തല്ലിക്കൊന്ന് കുഴിച്ചിട്ടു കൊറച്ചപ്പം പിന്നെ ഞങ്ങക്ക് പേടിയായി പട്ടിയിണ്ടായിരന്നല്ല കൊട്ത്തില് വെച്ചിട്ട് ഞങ്ങളാ ആ പട്ടിക്ക് വെഷം വെക്കാൻ വേണ്ടിട്ടിരുന്നു. ഞങ്ങളാണേ കരച്ചിലോട് കരച്ചിലിം ഞാനും ചേച്ചിം കാരണം നമ്മളത്രയും നല്ല പ പട്ടിയായിര്ന്നേ നമ്മളത്രക്കും നല്ലോണം കെയറെയ്തോണ്ടിര്ന്ന പട്ടിയായിര്ന്നു ഞാനും ചേച്ചിം കരച്ചിലൊടങ്ങി ഇപ്പോരാത്രി പട്ടിക്ക് വെഷ ത്തില് ചോറില്ത് വെഷം കലക്കീട്ട് ഇട്ട് കൊടുത്തു ഇന്ന് ഞങ്ങ അത് രാവിലെ വിചാരിക്കാത് ചത്ത് കെടക്കുന്നയെക്കെയായിര്ന്നു ഞങ്ങളെ മനസ്സിൽണ്ടായിര്ന്നത് പക്ഷേ ആ പട്ടി അ തിന്നൂല്ല ചത്തൂല്ല അയിന് പകരം അവ പൂച്ചണ്ടായിരുന്നു പൂച്ച ത് തിന്നിട്ട് ചത്തു. പട്ടിക്കെന്നിട്ടൊരു കൊഴപ്പൂണ്ടായിരുന്നില്ല.
പട്ടിക്ക് ഒരു കൊഴപ്പ ഒന്നും ആയിട്ടുണ്ടായിരു
രു കൊഴപ്പില്ലായിര്ന്നു
ആഹ് ആഹ് ഏഹ് ശെ കടിച്ചന്നൊന്നും കണ്ടില്ലല്ലേ ആടിനെ
ഇല്ലയില്ല ഇപ്പൊ പട്ടി ആടിനാണെങ്കിലു ഞങ്ങളല്ലാരും തീറ്റാനൊക്കെ പോവുന്നാണേ. ലാസ്റ്റ് ഞങ്ങള് ഇഞ്ചഷൻ എട്ക്കാൻ വേണ്ടി പോയി ഇഞ്ചഷൻടുക്കാൻ വേണ്ടി ഒന്നരാടം വെച്ചിട്ട് എന്തോരം നടന്ന് പോണന്നറിയോ എന്നാ ശരിട്ടോ എനിക്ക് വേറൊരു കോള് വെര്
ആഹ് ഓക്കേ ഓക്കേ ബൈ